ആഹ് കേക്ക്ണ്ടാ ആഹ് ആഹ് സിൻമക്കൊക്കെ പോവാറ്ണ്ടാ? ആഹ് അങ്ങനെ പോവാറില്ലല്ലേ
ഇല്ലല്ലാ ഇന്ന് ഇതുവരെ പോയിട്ടില്ല
ആഹ് ആഹ് പിന്നെ അട്ത്തൊക്കെ മോള്ണ്ടോ? ഇങ്ങനെ മോളെ
ആഹ് അങ്ങനെ കൊറച്ച് വിട്ട് പോണം
അതേല്ലേ ആഹ് ക്ടാങ്ങൾക്കൊക്കെ ഇഷ്ട്ടായിരിക്കും പൊറത്തൊക്കെ പോണതൊക്കെ അല്ലെ?
ആഹ് ആഹ് അത് പോണം ആദ്യൊക്കെ പോയിര്ന്ന് ഒന്നോ രണ്ടോ വട്ടം പിന്നെ പോയിട്ടില്ല
അതേല്ലേ ആഹ്
ആഹ് കുട്ടികളൊക്കെ അങ്ങനെ ആയപ്പൊ ഓലേറ്റൊക്കെ പോകുമ്പോ ഗതിയേടല്ലേ?
ആഹ് അതെന്നെ അതെന്നെ പിന്നെ ഈ ഇപ്പൊ പടുത്തൊക്കെ എങ്ങനെ പോണ് മ മക്കൾടെ?
കൊഴപ്പല്ല അങ്ങനെ പോണ് ണ്ട് ഓരോ വയിക്ക്ങ്ങ
ആഹ് പഠിപ്പിക്ക ഒക്കെ ചെയ്യണോ?
ആഹ് പഠിപ്പിക്കണം ഒന്നാം ക്ലാസ്സിലല്ലേ?
ആഹ് അതന്നെ അതന്നെ പഠിച്ചോളോ ഇങ്ങനെ ഒരു പ്രാശ്യം പറഞ്ഞാലൊക്കെ?
ആഹ് നമ്മള് പോയി ഇരിക്കണം ഇരുന്ന്ങ്ങാണ്ട് ഓരൊപ്പം നമ്മള് ഇരിക്കണം നമ്മളെന്തേലും ഒന്ന് തെന്നി മാറി വന്നപ്പൊ ഓര് അയിന്റെ മുമ്പില് ഓര് പോയിട്ട്ണ്ടാവും.
ആഹ് അത് തന്നെ അത് തന്നെ അഹ് ശരിയാണ് അപ്പൊ നമ്ക്കന്നെ ഒരു ഞാനൊക്കെ ഈ മക്കള് ചെറുതുള്ളപ്പാ ഇവര് സ്കൂളിന്ന് വരുമ്പോ പഠിപ്പിക്കണവല്ലോന്നുള്ള ഒരു
അതാണേ അത് മനസ്സ് പഠിപ്പിച്ച് കൊടുക്കുമ്പോക്കെ ഓൽക്ക് ബുക്ക്ട്ക്കാ പഠി ച്ചാ പറിയുമ്പോക്ക് ഓൽക്ക് ഒറക്കോ ക്ഷീണോ ഇല്ലാത്തത് ഇണ്ടാവൂല്ല.
എന്തോവും അതന്നെ എന്തെങ്കിലും ചോയ്ച്ച് കഴിഞ്ഞാ ഒച്ച അല്ലെങ്കി ഭയങ്കര ഒച്ച ഒച്ചയിണ്ടാവും എന്തെങ്കിലും നമ്മ പഠിത്തത്തിന്റെ കാര്യം ചോദിക്കുമ്പോ ഒച്ചണ്ടാവില്ല തീരെ പതുക്കെ ആഹ് അതൊക്കെ ഇപ്പൊ കൊറേ തല്ലിയിട്ടുംണ്ട് പഠിച്ച
ഇപ്പെന്റെ മോൾക്കെന്നെ ഉസ്താദ് ഒരീസം ചോയിച്ചു ഇവക്കെന്ത സൗണ്ട് ഇല്ലേ ചോയ്ച്ചു ഓളെ വിളിച്ച്ങ്ങാണ്ട് അതാണ് വീട്ടില അപ്പൊ ഞാൻ വീട്ടിക്ക് വരണം മദ്രസ്സ് അത്രയും സൗണ്ടാണ് ഓക്ക് പർഞ്ഞു
ആഹ് അത് തന്നെ
ഉസ്താദ്മാരെ എടയില് ഓൽക്ക് സൗണ്ടില്ല
സൗണ്ടില്ലാ അതന്നെ ശരിയാണ് നമ്മ എന്തെങ്കിലും ചോ പഠിത്തത്തിന്റെ കാര്യം മറ്റെന്തെങ്കിലും ചോയ്ച്ചഴിഞ്ഞാൽ ഒട്ടും സൗണ്ടില്ല അല്ലാത്തപ്പോ ഭയങ്കര ഒച്ച
ആഹ് ഇന്നെട്ട് ആഹ് ഇന്നെട്ടിണ്ട് വിളിച്ചിക്ക്ണ് എന്തേലും അല്ലേ അങ്ങനെ വിളി ക്കാൻ കാരണം എന്താ അറിയോ? എന്തേലും ചെറുപ്പത്തില് ചെറിയ കുട്ടികൾക്ക് സംസാരിക്കാൻ വൈകിയിട്ട്ണ്ടാവും അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഞാൻ ഈ വിളിച്ച്ക്ക്ണെ ന്നൊക്കെ പറഞ്ഞിന്നോട് അപ്പൊ ഞാ പറഞ്ഞ് അങ്ങനത്തെ കൊഴപ്പൊന്നുല്ല ഓള് സംസാരിക്കൊക്കെ ചെയ്യും വീട്ടില് ഇഞ് എന്താ മദ്രസില് മാത്രം സൗണ്ട് പറിയും ഇന്നാ ഒക്കെ പറയും ചെയ്യും
ആഹ് ആഹ് അതന്നെ അതന്നെ ചെലോര്ക്ക് പൊറത്തെറങ്ങുമ്പോ ഒര് ചെലപ്പോ വീട്ടില് നല്ലോണം സംസാരിക്കും അതന്നെ അതന്നെ
ആ വീട്ടിലോല് നാലാളും ഏയ്ക്കാരം
അതന്നെ അത് തന്നെ പിന്നെ ഭർത്താവൊക്കെ രാവിലെ തന്നെ പോയോ ജോലിക്ക്?
ആഹ് പോയി പിന്നെ ഉച്ചക്ക് പള്ളിക്കൊക്കെ പോവാൻ വന്നു പിന്നെ അത് കഴിഞ്ഞ ചോറ് വെയി കഴിഞ്ഞ് പോയിട്ട്ണ്ട് ഇവിടെ അടുത്തന്നെ തന്നെയാണ് പണിന്ന് ഉം അപ്പൊ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ വന്നീനു
ആഹ് ഇന്ന് പ ഇക്ക് ഇപ്പൊക്കെ ഒട്ടും പള്ളി പോവാൻ കിട്ടണില്ല ഇപ്പൊ ജോലിക്ക് പോണ കാരണേയ് അപ്പ് അപ്പ അവിടെ പള്ളിയില് എന്താണ് എവിടെ ആണെന്നേ ഓട്ടം പോണത് അവിടെ പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയി പള്ളിൽ നിസ്കരിക്കും.
ആഹ് ആഹ് ഇങ്ങട്ട് വരല്ണ്ട് അപ്പൊ ഫുഡിനൊക്കെ.
ഫുഡ് കൊ ഫുഡ് കൊണ്ടോവൂല രാവിലെ ഇവിടെന്ന് കഴിച്ചിട്ട് പോവും. ഫുഡ് കൊണ്ടോണത് ഇഷ്ടല്ല. ഫുഡ് കൊണ്ടോണത് ഇഷ്ടല്ല ആഹ് ചെലേസം അങ്ങനെ കഴിക്കൊന്നുല്ല വീ ട്ടി വന്നിട്ടാ കഴിക്കുള്ളൂ ആഹ് പിന്നെ എടുക്കും ഇങ്ങ ഏഴ് ഏഴര ആവുമ്പോ വരും
അതുവരെ ഫുഡ് ഒന്നും കഴിക്കൂല
കഴിക്കണെങ്കി കഞ്ഞിക്കട ഒക്കെ ഉണ്ടാവൂലേ കഞ്ഞി കിട്ടണ സ്ഥലക്കെ ആഹ് അവിടെന്ന് കഞ്ഞിയൊക്കെ കുടിക്കും
കുടുംബശ്രീ ഹോട്ടലാൾ ഉണ്ടാവോലോ കഞ്ഞി ആച്ചാർ അങ്ങനെ
നല്ലതാണന്നുപറ അത് ഇതേ പാ
തന്നത്
ഈ ഡ്രൈവറാണ്
ആഹ് ഏഹ് അപ്പൊ എന്നാ ഇങ്ങളെ ഓട്ടം എന്ത്‌ ഓട്ടോ ഓട്ടോ ഇല്ലേ
ആഹ് ആഹ്
അപ്പൊ എന്നാ ഈ ഭാഗത്തുക്കൂടി ഒക്കെ ഓട്ടം വരുമ്പോന്നാ അങ്ങനെ കഴിച്ചൂടെ
അല്ല ഇങ്ങട് വരൂല അങ്ങ അങ്ങടാണ് കൊ
കൊറച്ച് ലോങ്ങാണോ നിക്കണ വർക്ക് ആഹ് നമ്മൾ ഈ ഓട്ടോ ഓരോ ഭാഗത്തുത്തെ വാങ്ങുമ്പോ ആ ഭാഗത്ത്‌ അവിടെത്തന്നെ പോയി ഓടണല്ലോ
അതന്നെ അതന്നെ ഇപ്പൊ ഞങ്ങളുടെ വീട്ടീന്ന് അരമണി ക്കൂർ പോണം ഈ ജോലി സ്ഥലത്തേക്ക് പിന്നെ അവിടെന്നും പോണം പിന്നെ
ഏഹ് അങ്ങനെ ആയി കഴിഞ്ഞ പിന്നേ ചോറ് കഴിച്ചാ വന്നാ നഷ്ടാണ്
ആഹ് അതന്നെ അതന്നെ ഞാൻ കൊറെ പറയും കേക്കൂല
ആഹ് അത് അവിടെള്ള ആൾക്കാരേന്നു ഇല്ല വണ്ടി വാങ്ങിയിട്ടായിരി ക്കും അവിടെ വന്നക്ക
ആഹ് അതന്നെ അതന്നെ അപ്പൊ അത് പറയണെങ്കി കൂടെ ഇരിക്ക നിൽക്കണ ആളും കൊണ്ടുവരൂലന്ന് അയാൾ കാപ്പി പോലും കുടിക്കൂല എന്നിട്ട് ഇക്കേണ് എടക്ക് മേടിച്ചു കൊടുക്കണ കാപ്പി
ആഹ് ഞമ്മൾക്ക് അങ്ങനെ ആകുമ്പേക്ക് കെതേടാണേ ഓല് കഴിക്കാതെ നമ്മള് ഇങ്ങനെ കഴിക്കുമ്പോ ഒരു കെതേടല്ലേ നമ്മക്ക്
ആഹ് അതന്നെ അതന്നെ ഇത് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണ കാരണം സമാധാനം ഉണ്ടല്ലേ
അതാണ്
ആഹ് പിന്നെ രാവിലെ നാസ്ത എന്തായിരുന്നു
രാവിലെ ഇന്ന് അപ്പം അപ്പം എന്താ ചട്ട്ണി
ആഹ് ആഹ് ഞങ്ങക്ക് ഉപ്പ്മാവാരുന്നു ഉം ഉപ്പ് മാവ് ഇവിടാർക്കും ഇഷ്ടല്ല പിന്നെ എളുപ്പള്ള പണിക്ക് കാരണം ഇന്ന് ഞാൻ അതെടുത്ത്
അതാണ് അത് ചെൽ എല്ലാ ആഹ് ചൂടോടുക്കനെ കഴി ക്കാൻ രസട്ടാ പിന്നെ തണുത്ത പിന്നതൊരു രസല്ല
അത് തന്നെ എനിക്കിഷ്ട്ടാണുട്ടോ ചൂടോട് കൂടി നല്ലോണം നമുക്ക് കഴിക്കാം
അങ്ങന ആരേം കിട്ടൂല കഴിക്കാന്
പിന്നെ അതന്നെ അതന്നെ
ഉ അപ്പൊ എല്ലാരും എണീറ്റിട്ടുണ്ടാവൂല്ല ആർക്കും ഐറ്റുണ്ടാവില്ല കൊറച്ച്
ആഹ് അതന്നെ അതന്നെ ചപ്പാത്തിയും ദോശയും വെള്ളയപ്പം അങ്ങനെയൊക്കെ ആണെങ്കിലും ഇഷ്ടാണ് ആഹ് അതെന്നെ അതെ അതെന്നെ പൂരിയൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഭയങ്കര ഇഷ്ടാണ്
ആഹ്
ഉം
അത് എന്ത് ഏത് പൊടിയോണ്ട് ഉണ്ടാക്കും മൈത പൊടിയോണ്ടോ അരിപ്പൊടിയോ പൂരി
ഉ ഗോതമ്പപൊടിയന്നെ ഇത്രയും ന
മൈതപൊടി കുട്ടുവോ
ആഹ് കൂട്ടും പിന്നെ ഒരു സ്പൂൺ റവയും കൂട്ടും ആഹ് ആ ഒരു മൊരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ടേ
കിട്ടാൻ വേണ്ടിട്ട് എന്നിട്ട് പിന്നെ എണ്ണീല് പൊരിച്ചു കോരാ
അതന്നെ അതന്നെ ഉരുളക്കിഴങ്ങ് വെച്ച് കറി ഇണ്ടാക്കും എന്തെങ്കിലും കറിയ ഉം കടല അങ്ങനെയൊക്കെ എന്തെങ്കിലും ആക്കും ഉംമ് ഉംമ്
മറ്റേ പലകമ്മേ
ആഹ് മറ്റേ ഇതില്ലേ പ പ്രസ് എയ്യണത്
ആഹ് പ്രസ് എയ്യുമ്പോ
ആഹാ അതിലാണ് ഉംമ് പിന്നെ ആ പരത്തണതില്ലെങ്കി പക്ഷെ പൊ പൊടിയവും നല്ലോണം അതാണ്
ആഹ് അതാണ് അതിന് നല്ലോണം പൊടി വേണം പിന്നെ എണ്ണ നല്ലോണ്ണം കുടിക്കും ചെയ്യും അങ്ങനെ ആയാല്
ആഹ അതന്നെ തെന്നെ തെന്നെ
അതെലെ
പിന്നെ അം അം ആഹ് എത് എത്ര മക്കളാണ് അന്ന് ഞാൻ മ
ഇൻക്ക് രണ്ടാള് ഒരാള് അഞ്ചാം ക്ലാസ്സിലും ഒരാള് ഒന്നാം ക്ലാസ്സിലും ഉം വലുത് പേണ്ണ് രണ്ടാമത്തെത് ആൺകുട്ടി
കാ അതെല്ലെ രണ്ടാമത്തത് ആൺകുട്ടി എളെതാണ് ആൺകുട്ടി
ആ എളെതാണ് ആണ് മറ്റോള് പെൺകുട്ടി
പെൺകുട്ടി ആണല്ലേ ഇപ്പ അഞ്ചിലായില്ലേ
അം അഞ്ചില് ആയി ഇനി ഇപ്പോ വരാനാവും ഇപ്പ നാല് മണി നാലരായി കഴിഞ്ഞാൽ വരും
ആ ആഹ് വണ്ടിക്കല്ലേ പോണത്
ആഹ് വണ്ടിക്കെന്നെ
ആ ഹ ആഹ് ഇതുവരെം ഏ സ്കൂള് തുറന്നിട്ട് ഇതുവരെം മഴ കൂടീട്ട് സ്കൂള് ഇല്ലാന്ന് ഇതുവരെം കേട്
ഇല്ല ഇവടക്ക് വന്നിട്ട്ന്നെല്ല കൊറെ സ്ഥലത്ത് കൂടി ഇണ്ടായിട്ട്ണ്ട് അവധിയാണ് പക്ഷെ ഇപ്രാവശ്യം ഇമ്പടെ എത്തിയിട്ടില്ല
എത്തീട്ടില്ല ആഹ് അൻക്കും വന്നിട്ടില്ല അപ്പോ ഞാൻ മോളോട് പറയേണ്ടായി ഇപ്രാവശ്യം അല്ലെങ്കി ടിവിടെ മുമ്പിലാണ് എല്ലാ കൊല്ലോം അതെ അതെ അതെ
എന്താണ് ഞാൻ ഇന്നാള് കഴിഞ്ഞ പ്രാവ ശ്യം ഇതെമാരി വീട്ട്ക്ക് വിരുന്നേക്കണ് വീട്ട്ക്ക് വിരുന്നോയിങ്ങാണ്ട് അവധില്ലന്നൊക്കെ തലേന്ന് ഇണ്ടായിപ്പോ അങ്ങനെ നിന്നു ഞായറാഴ്ച്ചൊക്കെ അങ്ങനെ നിന്നു ഞായറായ് ച്ചപ്പോവാ കൊറേ നേരം ഞാനും വാർത്തയിൽ നോക്കി അവ ഗ്രൂപ്പ് ഒക്കെ നോക്കി അവധി പറയ്നുണ്ടോ പറയ്നുണ്ടോ എവടെ പറയണില്ല ഇനി പോരെന്നെ നാളെ സ്കൂൾക്കും മദ്രസ് പോണോലെ എന്നിങ്ങാണ്ട് ഇവടെ എത്തിയേക്കാന്ണ്ട് നാളെ സ്കൂള് ഇല്ലർന്നു അത് ആണ്ട് കേട്ടപ്പൊക്കെ ഇണ്ടല്ലോ
ഒരു ദിവസം വെള്ളുപ്പിന്നാണ് ഈ ന്യൂസി പറയണത് ഈ ജില്ല ഇതിലില്ല
ആഹ് അവധിയാണ് അങ്ങനെട എപ്പളെ ഇനി ചിലപ്പോ ഇങ്ങനെ പെയ്യാണ് ഇനി ചെലപ്പോ നാളൊക്കെ ചെലപ്പോ അവധി തരും നാളെ മറ്റന്ന് ഇനിപ്പ തിങ്ക ആഹ് നാളെം മറ്റേന്നിപ്പ ഇല്ലല്ലേ എന്തായാലും ഇനി തിങ്കളാഴ്ച കേൾക്കാ ചെപ്പോ ഇങ്ങനെ നിക്കാത പെയി യണെങ്കില് എന്ന നിക്കാതെ പെയ്യണുല്ല എടക്ക് നിക്കണുണ്ട് നിക്ക്ണ് ഇണ്ട് ന അവധി വര്യാ അത് അങ്ങനെ നിക്കാതെ പെയ്യണില്ലല്ലാ അത്രയ്ക്ക് സ്ട്രോങ് ഇല്ലേനോ എന്ന മഴ ഇണ്ടേനോ ആ ഒരു അവസ്ഥയിലാണ്
ഉം ഈ പ്രവശ്യം അല്ലെങ്കിലും മഴ കൊറവാണ്
കൊറവാണ് മറ്റേത് മയൊക്കെ ആയിട്ട് വെള്ളപ്പൊക്കം ദുര് രന്തങ്ങളും ഫുള്ള് അങ്ങനെയല്ലേ ഇപ്രാവശ്യം പിന്നെ അങ്ങനെ മഴയൊന്നും പെയ്ത് ല്ലാ, വയനാട് ദൂരന്തൊക്കെക്കെ കണ്ടാല് അതാണേ
അത്ര വിഷമായിരുന്നു അത് ന്യൂസ് കണ്ടോണ്ട് ഇങ്ങനെ ആഹ് എന്തായിരിക്കും അവിടെ കൊറെ വീടൊക്കെ പണിതു കൊടുത്തിട്ടുണ്ട്
ആഹ് കൊറേ വീട് പണിത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ അവിടുക്ക് ഞങ്ങള് ഇ പ്രാവശ്യം വയനാട്ക്ക് ടൂറോയപ്പോ പിന്നെ കണ്ടു അവിടെക്ക് പോയി അ വല്യ അവിടെ കാണുമ്പോ തന്നെ എടങ്ങേറ് സ്ഥലങ്ങളൊക്കെ കാണുമ്പോ സ്കൂളൊക്കൊണ്ട് പകുതി പോയിങ്ങാണ്ടും വല്യ വല്യ പാറാളും
കാരണം മ മറവ് ചെയ്ത സ്ഥലൊക്കെ കണ്ടാ
ആ അത് അവിടെത്തന്നെ അതന്നെ പിന്നെ അന്റെ മറ്റേ പട്ടാളക്കാരുണ്ടാക്കിയ പാലം
ആ ആഹ് എന്തോരു വിഷമമായിരുന്നല്ലേ ഞാനിങ്ങനെ രാവിലെ നോക്കിയപ്പോ ഇതെല്ലാ കൊല്ലം ഉണ്ടാവാറ് പിന്നേണ് ഇങ്ങനെ ന്യൂസ് കാണുമ്പോ കാണുമ്പോ ഭയങ്കര
അതാണ് അതില ഇപ്പോഴുണ്ടാവും എത്ര ആൾക്കാരെ കാണ കാണാതെ നിന്നിട്ടുണ്ടാവും പ്പയ്ലും
ആ അതന്നെ അതന്നെ പിന്നെന്താ ഉം
കാരും ഓരോ കുടുംബം മൊത്തം മരിച്ച് കഴിഞ്ഞാല് അതില് അതിന്റെ അടിയില് ഇപ്പം എത്ര ആൾക്കാര് പെട്ടിട്ടുണ്ടാവും ഇപ്പളും ഇ ടുക്കാൻ പറ്റാതെ ആഹ് എത്ര ഉണ്ടാവും മറ്റത് ഒന്നോ രണ്ടോ ആൾക്ക ക്കാരാണെങ്കിൽ നമ്മള് ഇപ്പോ അങ്ങനെ ശ്രദ്ധതാക്കും ഇത് ഒരു കുടുംബം മൊത്തം പോയി കഴിഞ്ഞാ ആരെ അന്വേഷി ചാനാ എന്തായാലുപ്പം അയിന്റെ ചോട്ടില് ഉണ്ടാവുന്നില്ലെ ഒരു പ്രതീക്ഷ ഷെക്കാരപ്പെല്ലാവരും എത്ര ആൾക്കാരെ കിട്ടാനും ഉണ്ടാവും ഇഞ്ഞു ഇപ്പൊ മറ്റേ അർജുന്റെത് കണ്ടില്ലോ കഴിഞ്ഞ വർഷ തന്നല്ലെ പതും ലോഡ് കൊണ്ട് പോയതാണ്
അതും അയിന്റൊ കഷ്ടകാലം ഉം ഇപ്പൊ അതിന്റെ ആരാങ്ങണ്ടിന്റൊക്കെ ഒരു കല്യാണം ഉണ്ടായല്ലൊ ഒരു മൂന്നാല് മാസം ആഹ് തന്നെ തന്നെ ആഹ് പെണ്ണിനെ കാണുമ്പോ ഒരു വിഷമാണ് അതിന് ജോലിയൊക്കെ ആയിട്ടാ
ആഹ് ജോലിയൊക്കെ ആയി
ആഹ് എന്നാലും ഒരു ചെറിയ പെൺകുട്ടിയല്ലേ
അതാണ് ഒരു ചെറിയൊരു ആൺ മക ചെറിയ കുട്ടിയല്ലെ ഇപ്പൊ ഉള്ളത് അതിന്
ആഹ് അതന്നെ അതന്നെ പിന്നെ
അങ്ങനെ കൊറെ ദുരന്തങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പൊക്കേണ്
അതെ അതന്നെ അതന്നെ
നിങ്ങൾക്ക് അവിടൊന്നും വെള്ള വല്ല ബുദ്ധിമുട്ടില്ലല്ലോ
ഇല്ല ഇല്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ടില്ല ഞങടെ ഇത് ഫ്രണ്ടില് മുറ്റാണ് ഇങ്ങനെ ടയിൽസ് ഇട്ടിട്ടില്ല അപ്പൊ അവിടെ വെള്ളം കെട്ടി കെടക്കും
ആഹ്
ആഹ് അത് കൊറേ കയ്യുമ്പോ പോകും അത്
പോവും ചെയ്യും ആഹ്
ആഹ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല
ആഹ് ചെലേ സ്ഥലത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാ വെള്ളപ്പൊക്കവും ഈ പാടോം ആ വെള്ളൊക്കെ കയറൊല്ലോ വീട്ടിക്ക്
പിന്നെ അത് മിക്ക സ്കൂളും ഇണ്ടാവന്ന് വെച്ചാല് വെള്ളം കേറിട്ട് ആൾക്കാര് സ്കൂളില് വരുല്ലോ താമസിക്കാന്
അതാണെ
ആഹ് ഇപ്പം ഈ പ്രാവശ്യം അങ്ങനത്തെ പ്രശ്നമേ വന്നിട്ട്
അങ്ങനൊന്നും ഇതുവരെ എത്തിയിട്ടില്ല
ആഹ് അത് തന്നെ അതന്നെ ഉം പിന്നെ ആഹ് ശെരി ശെ ഓക്കെ.